ഹലോ ആ ആ
ആ അതന്നെ അപ്പൊ ഈ നമ്മളിപ്പോ അത് പറച്ച് കഴിക്കുമ്പോഴേ നമ്മള് അത്രയും വിഷമില്ലാത്ത ഇപ്പ പച്ചക്കറികളായാലും വിഷമില്ലാത്തതാണ് നമ്മളായിട്ട് ഉണ്ടാക്കി കഴിക്ക ക്കുമ്പഴും അതിന്റെ
ഏ് നല്ല നമുക്ക് നല്ല ഭയങ്കര സന്തോഷണ് അങ്ങനെ ഉണ്ടായി അടുത്തുള്ള അയലവാസികൾ അടുത്തുള്ള ആളോടൊക്കെ പറയഞ് ഞങ്ങൾ കുയിച്ചിട്ടിട്ട് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെയൊക്കെ അവർക്ക് അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കന് അതൊക്കെ ഒരു പ്രത്യേക ഒരു സി എന്റെ കാര്യം പറയട്ടെ ഞാനിത് അഥവാ ഇണ്ടായാലും അതല്ലും കൊടുക്ക അതൊക്കെ നല്ലൊരു സന്തോഷം
ആ സത്യം അതൊക്കെ നല്ലന്നെ ഞാൻ ഞാനിപ്പോ ഞൻ ഇങ്ങനെ എന്റെ ഹസ്ബന്റ് ഹസ്ബന്ഡറ് ഇനിയിപ്പ അബ്രോഡ് പോകണണ്ടോ അപ്പൊ എന്റെറ അടുത്ത് പറ അബ്രോഡ് പോയിട്ട് നമുക്ക് വീടെല്ലാം വെക്കണം അപ്പൊ ഞാനിങ്ങനെ പറയും എ ഒന്നും വേണ്ട നിങ്ങള എനിക്ക് എനിക്ക് എനിക്ക് എന്റെ അടുക്ക എനിക്ക് എന്റെ അടുക്കള മതി എനിക്ക് അടുക്കള റൂം ചെുതാക്കിയാലും അതില അടുക്കള കുറച്ച് വലിയ അടുകള അടുക്കളരിക്കണം എനിക്കൊന്ന് ഡാൻസ് കളിക്കാനുള്ള അടുക്കള വേണോ ആ അടുക്കള വേണോ അടുക്കളയില് അതായത് ഹ് റൂമൊക്കെ ഇത്തി ഒതുക്കി ഒതുങ്ങിട്ടായിപ്പ ഇത്തിരി പഴഞ്ച മോഡല ആയാലും കുഴപ്പമില്ല പക്ഷെ അടുക്കള എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ അത്യാധുനിക രീതിയിലുള്ള അടുക്കള തന്നെ വേണം പിന്നെ അടുക്കളെ പുറകിൽ പിന്നെ എനിക്കൊരു വർക്കേറിയ വേണം കണം അതും എനിക്ക് പുകയില്ലാ അടുപ്പ് തന്നെ വേണം ശ്വാസം മുട്ടിച്ചാവാൻ വയ്യന്നു പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പറയാ എനിക്ക് പിന്നെ അടുക്കളത്തോട്ടം ആകാനുള്ള സ്പേസും വേണം അത് കഴിഞ്ഞ പിന്നെ പിന്നെ അത് പൊറത്ത് രണ്ട രണ്ട് നില കെട്ടണമെങ്കിൽ എനിക്ക് നമ്മുക്ക് മുകളിലത്തെ നിലെൽ റൂം എടുത്താൽ മതി പിന്നെ ആ റൂമിൽ നിന്ന് എനക്ക് ഒരു ബാല് പിന്നെ ഇത്രയും മതി വേറെ ഒന്നും വേണ്ട ഇല്ല എന്നിട്ട് ഞാൻ പറയാന്ന എൻ്റെ ഒരു ഇതന്ന് വെച്ചാല് ഒന്നില് ജീവിക്കണെങ്കി ഒന്നി അങ്ങ് അറ്റം വരെ അല്ലെങ്കിൽ ഇങ്ങ അറ്റത്ത് അതൊന്ന അങ്ങറ്റത്ത് ഇല്ലെങ്കി ഇങ്ങറ്റത്ത് അതായത് ഒന്നില് നമ്മള് സാധാരണ കാരേ പോലെ സാധാരണ ജീവിതംനയിക്ക ഇല്ലെങ്കിൽ അത്രയും അത്രയും റിച്ച് ആയിട്ട് അത്രയും അതായത് ആഡംബരമല്ല അ അത്രയും റച്ച് ആായിട്ട് ജീവിക്ക അതായിരുന്നു എന്റെ ഒരു തിയറി ഉം എനക്കതാണ് ഇഷ്ടം ഞാൻ ഇതിൻ്റെ ഇടയിൽക്കൂടി വേണ്ട അതായത് കടത്തിനും അതിനും ഇടയ്ക്ക് സമാധാനമായിട്ട് ആ അങ്ങനെ അതാണ് നല്ലത്
സമാധാനം ഉണ്ടെങ്കില് നമുക്ക് നമ്മളെ ജീവിതം സന്തോഷംന്നെ
ആ ആ ഞാൻ ഞാന് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് മുൻപ് എന്റെ പെണ്ണുകാണാൻ വന്ന നേരത്ത് എന്റെടുത്ത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വെള്ളോടിയില്ല അങ്ങനെ ദുശീലങ്ങളൊന്നുമല്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെൊരാൾ അങ്ങനെൊരാളായാലും കുഴപ്പമില്ല വെള്ളോടി പൂവോലിയൊക്കെ ഉള്ള ആളായാലും കുഴപ്പമില്ലന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛനൊക്കെ അങ്ങനെയായി ന്ന് വെ കഴിഞ്ഞാ എന്റെറെനക്ക് ഫള് വള്ളോടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നാളാം നമക്ക് ആ അപ്പഴേ അപ്പൊ ഞാൻ അപ്പ അങ്ങനെയണ കുഴപ്പല്ല പക്ഷെ കുറച്ച് സമാധാനം മാത്രം തിന്നനാ ല്ലെങ്കിലും വേണ്ടല സമാധാന മതി പക്ഷെ ഇങ്ങനെഈ പൊോലെ ഈ ആദ്യത്തിറേത സ്മെല് ഇല്ലാതെ ഞാൻ ഇരിക്കാൻ തുടങ്ങിയത് ഇപ്പോൊ ഒരു ഒന്നൊന്നര വർഷത്തിനിടയ്ക്ക്ാണ് ഇല്ലെങ്കി ആഹ എനക്ക്ിപ്പ അത് അങ്ങനെ നേരത്തെ ആ പോകുമെങ്കിൽ സ്മെല്ലൊക്കെ കേട്ടിട്ട് എങ്ങനെ സ്മെല്ലൊക്കെ കിട്ടി എനിക്ക അധികം അങ്ങനെ പ്രശ്നില്ല പക്ഷെ അപ്പ എനിക്ക് സ്മെല് കട്ടി കിുമ്പഴ ഓക്കാ എനിക്കരും
ആഹ ഉ ഉഹ അതൊരു ഭാഗ്യിയാണ് നമ്മുക്ക് പുകവലിയ എതുും ഇല്ല അപ്പം അങ്ങനെ അതന്നെ വലിയ ഇത് നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യാണ് അതൊക്കെണാമക്ക് ഉം
നമുക്ക് നമുക്ക് അവരെയൊക്കെ ആ സത്യം പിന്നെ ഇപ്പോഴത്തെ കാലത്തി നിന്ന് കാലഘടുന്നാകുമ്പോ ഒരു വിധം എല്ലാരും ഒന്ന്ും മാറി ചിന്തിക്കാൻ തുടങ്ങി ഈ ഡ്രഗ്സ് ഒന്ന് യൂസ് ചെയ്യണം നല്ലതല്ലാന്നുള്ള രീതിൽ അവരൊക്കെ ഒന്ന് മാറി സിന്ിക്കാൻടിയുമെ പറ്റതന്ന് വെച്ച കഴിഞ്ഞാല് നേരത്തെ അവർ അവരെ വിചാരം എന്ന് വച്ച കഴിഞ്ഞാ ചില ആണങ്ങളെ വിചാരം എന്ന് വെച്ചുകഴിഞ്ഞ അവരാ ആണുങ്ങളൾാകുന്നത് തന്നെ ഡ്രഗ്സ് യൂസ് പുകവലിക്കിന ആ പുകവലി ആ അതെ പുകവലി വെള്ളം അടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഡ്രസ് യൂസ് ചെയ്യണത് എന്നാണ് അപ്പൊ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഇനി വെള്ളഅടിക്കുന്ന ആളായിരിക്കുവോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ട് അ ചില വിട്ടുക്കാരെ ഇങ്ങനെ പെണ്ണാണാൻ വരുമ്പോഴേ കല്യാണം നടക്കാൻ വേണ്ടിട്ട് വീമ്പടി ച്ചിട്ട് പിന്നീട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് ആ എനിക്കിപ്പം ഞാൻ എഴുത ഇങ്ങനെ ഞാൻ എന്റെ എങ്ങനെ അമ്മേടെഅടുത്തേക്ക് അമ്മ പറഞ്ഞ ആണിനെ കിട്ടിയാലും പെണ്ണിനെ കിട്ടിയാലും കണക്ക് തന്നെ ആ ഒരു സമാധാനം ഇല്ലപ്പാ പെൺപിള്ളേരെ കെട്ടിക്കഴിഞ്ഞാ ആ ഒരു വഴിക്ക് ക്കി വിട്ട് കഴിഞ്ഞാ ഒരു സമാധാന തിരികെ എത്തുബം ഇപ്പ ആണ് ആൺപിള്ളേരും കാണാക്ക് തന്നെ ആതുങ്ങളെ ഒരു വഴികികേറ കി വിട്ട് കഴിഞ്ഞ ഒരു സമാധാനം കാണൂല എങ്ങനെ തിരിച്ച് കേറിവരുന്ന് ആർക്കറിയ എന്നല്ല ഇപ്പോഴ തന്നെ കണ്ടില്ല ല്ലേ ഇപ്പം ഇങ്ങനെ എന്തോ ആരെങ്കിലും ഏതെങ്കിലും കൊ കൊച്ചു പിള്ളര കൊച്ച് ചെറിയ പിള്ളരോ
അതെ കൊറച്ച് ഇപ്പ എന്താണ് ഇപ്പ ഇ സ്കൂ സ്കൂളില ആവട്ടെ പിന്നെല്ല പെൺകുട്ടികൾ പാ പണ്ട് കാലങ്ങളിൽ ഈ ആണുങ്ങളെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പ ഇപ്പ പെൺകുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്ക ഗണതി കോളേജ് കുട്ടി -
ആഹ സത്യം അവർ അവർക്ക് ഒരു ദിവസം അത് കിട്ടി കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മള് ആ ഈ കി കിട്ടിയില്ലെകിലെ തന്നെ അവടെ ഒരു വെപ്രാളം പരാവേഷം കണ്ടില്ലേ ഇത് ആഹ എന്തുവാ അ ഡ്രസ് വാങ്ങിക്കാൻ പൈസ കുടുക്ക്
ഉം അച്ഛന അടിച്ചു അച്ഛനെ വെട്ടിക്കൊന്നു കുത്തി- കൊന്നു എന്തെല്ലാണ് റബബേ ഇപ്പൊ വാർത്ത കൂടി തുറന്നുകൂടാ അതാണ് അതേപോലെ ഇന്ന്പ്പം കണ്ട് ഇപ്പൊ പുതിയ ഒരു ഇത് നിയമം പാസ്സാകിട്ടുണ്ടാലോ റോള് എല്ലോടത്തുങ്ങനെ കറങ്ങി ഇപ്പോ ഇതൊക്കെ ഓരോര്തരെ പിടിക്ക്‌ണ് ണ്ടല്ലോ പോലീസാര് ഡ്രഗ് ആഹ് ഈ ഡ്രഗ്സ് വ്ക്ക്‌ണോലേ കഞ്ചാവ് വ്ക്ക്‌ണോലൊക്കെ ഇപ്പൊ താ ഈ ഡ്രോൺ എർക്കീണ് പ്പോ
ആഹ അത്ങ്ങനെ കണ്ടുപിടിക്ക്‌ണ് ണ്ട്
ആഹ് അങ്ങ് ഇപ്പ താ കണ്ടൂല അതൊരു നല്ലൊരു കാര്യാണേ അപ്പൊ കൊറച്ചൊരു പേടി ണ്ടാവും
പക്ഷെ ഏറ്റവും തെന്തെന്നറിയോ നമ്മക്ക് നമ്മളെ ഏറ്റവും സുരക്ഷിത സുരക്ഷിതായിട്ട് ഇരിക്കേണ്ടതാണ് നമ്മ സ്കൂള് എന്നച്ചാ അവിടെ ഒരുപാട് ആൾ പിള്ളരും അധ്യാപകരൊക്കെ എനിക്ക് എല്ലാം ഉണ്ട് അവര് ശ്രദ്ധിക്കൂന്ന് നമ്മള് വിചാരിക്കും പക്ഷെ ഇപ്പൊ ഒട്ടും സുരക്ഷതല്ലാത്ത
എവിടെ ഒട്ടൂല്ല്യാ ഒട്ടൂല്ല്യാവെച്ചാ ഏത് മാഷമാരാ പണ്ടൊക്കെ നമ്മക്ക് മാഷ്യന്മാരെ ടീച്ചർമാരെ പേടി ഇ അതില്ലല്ലോ ആ ഇപ്പ അവരെ തോള് കൈയിട്ട് നടക്ക ആഹ് ആഹ് അവ മാഷന്മാരെ എന്താ ചോദിച്ചിട്ട ആ എങ്കിൽ അതിനു അനുസരിച്ചു അനുസരിച്ച്ള്ള മറുപടി പറയാൻ തന്റെടന്മാരാണ് ഇപ്പത്തെ ആണായാലും
പിന്നെ ആഹ് സത്യം ഏ ഞാൻ എന്തുവാ ഈ മാഷന്മാര് ഫ്രണ്ട്ലി ആവണം നല്ലതാ കാരണം ന്നാ വെച്ചൽ ഓ ഒരുപാടിങ്ങനെ മാഷുംമ്മാരെ പേടി നല്ലതല്ലാന്ന് ഞാപറയും പഷ് ചെല മാഷമ്മാര്ണ്ടല്ലോ അവര് സത്യം പറഞ്ഞാ ആഹ് സത്യം പറഞ്ഞാ അവർക്ക് അധ്യാപകരാകാന്ള്ള ഒരു യോഗ്യതയില്ലാ ത്ത ആൾക്കാര് വരെ അധ്യാപകരായിട്ട്ണ്ട്. എന്റെ എന്റെ ആഹ് സ്കൂളില് നമ്മ എന്റെ സ്കൂളിലൊക്കെ ഞാൻ നമ്മള് എന്റെ ക്ലാസ് റൂംപ്ലസ് വണ്ണും പ്ലസ് റ്റൂ ലൊക്കെ എന്റെ ക്ലാസ് റൂമ്ന്ന് പറയുമ്പോ, രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലായിരിക്കു മേ ഈ അങ്ങോട്ട് പോണ വഴിക്കുള്ള സ് തേർ നിറച്ച് നമ്മള ഈ ചുണ്ടിനഴയില് വെക്കണ സാധനം ഉണ്ടല്ലോ അത് വച്ചിട്ട് ഇങ്ങനെ അത് വച്ചിട്ട് ഇ ആയിരിക്കും മൊത്തം അവിടെ എല്ലാം കാണും. സത്യം, ഒരു ഒരിക്കി ഞാനിരിക്കുന്ന ബെഞ്ചിന്റെ അടിയില് ഞാൻ പേടിച്ചു എന്നു വച്ചാ എനിക്ക് പേടി. ഇനിയിപ്പ ആര് ആരേലും കണ്ടിട്ടു പറയും ഞ ഞാനിനി വെച്ചിട്ടിട്ട ആന്ന് പറയോ ബാ പറഞ്ഞിട്ട് ആ സത്യ ന നല്ല പേടിച്ചു, പിന്നെ ഒരു കാര്യന്ന്വെച്ച്ങ്കിടീച്ചർമാ നമ്മള് ആ ടൈമില് പിന്നെ ഈ കൊറോണ ക്ക് ശേഷം ഫോണുകള് പിള്ളരെ കയ്യിൽ കിട്ടിയന് ശേഷം എന്ത് ചെയ്യനാ മിക്ക പിള്ളേരും ഫോണുകള് സ്‌കൂ സ്കൂളിൽ കൊണ്ടു പോവേ പ്ലസ് ടൂല
അത് എത്ര മാഷന്മാരും ടീച്ചർമാരും ഒക്കെ ഫുള്ള് അത് രക്ഷിതാക്കളെ പറഞ്ഞാൽ മതിട്ടോ ഈ മക്കളിപ്പോ ഒരു പ്ലസ് ടു വരെ കോളേജ് മുതൽ പിന്നെ മക്കൾക്ക് ഫോൺ അത്യാവശ്യാണ് ഈ പ്ലസ് ടു വരെ ഈ കുട്ടികൾ ഒരിക്കലും ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഫോണ് ഫോൺ ൻ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് വാങ്ങി കൊടുത്താൽ പോരെ ഈ സ്വന്തമായിട്ട് വാങ്ങി കൊടുത്തിട്ടല്ലേഅവര് കൊണ്ടോവ്ന്ന് അല്ലാതെ
ചെല ഇപ്പ മുമ്പ്, മുമ്പുണ്ടല്ലോ മമ്പേ നമ്മള് വാങ്ങി കൊടുക്കണ്ട് പക്ഷേ ഇപ്പം നമ്മൾ വാങ്ങി കൊടുക്കേണ്ട ആവശ്യ ട്ടില്ലാ അവർക്കത് വേണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി അവര് വാശി പിടിച്ച് വാങ്ങും ഇല്ലെങ്കിൽ അവര് സ്വയം എന്തേലും ക്യാറ്ററിംഗാ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പോയി വാങ്ങും അത് ഇങ്ങ അങ്ങ അങ്ങറ്റത്തുള്ള ഐഫോണ് അതൊക്കെ കിട്ടു അതൊക്കെയും പറ്റൂ ആ എന്നിട്ട് എന്നിട്ട് കോമഡിയ എന്നിട്ട് എന്റെ ക്ലാസ് ടീച്ചറണ്ട് അപ്പം ആ നേരത്ത് ഒരിതുണ്ടായി ആ സ്കൂളില് കുട്ടി സ്കൂളില് കുട്ടികള് ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങിച്ച് വേ വയ്ക്കാന അതായത് ആ നേരത്തെ ഒരുപാട് സ്കൂളിങ്ങനെ കുട്ടികൾ ഫോൺ കൊണ്ട് വന്നിട്ട് ഏ സാർമ്മാര് വാങ്ങി ച്ച് ച്ചിട്ടുണ്ട് എന്നിട്ട് ആ വർഷം ട്ടം കഴിഞ്ഞ് ഇറങ്ങാതെ രണ്ട് വർഷം കഴിഞ്ഞിറങ്ങാതെ ഫോണ് തരത്തില്ലാന്ന് പറഞ്ഞിട്ട് ണ്ട് അങ്ങനെ പറഞ്ഞ എല്ലാരും വാങ്ങിച്ച ക്കെ എറങ്ങും അപ്പൊ ഇടക്ക് പത്രത്തില് കാണ ട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റ ത്തില്ല അത് അവർക്ക് തിരി ച്ച് ന്നെ കൊടുക്കണം സ്കൂളിൽ ഫോണ് കൊണ്ടുവരാ എന്ന് കർശനായിട്ട് പറഞ്ഞു വെലക്കണം ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന അധ്യപകർക്കെതിരെ കേസ എടുക്കുന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ക്ലാസ് ടീച്ചറ് എന്റെ ക്ലാസ്സിലൊ ഒരു ചെക്കൻ ഫോൺ ഉണ്ടോന്നിട്ട് ട്ട് അവന ഒന്നും ചെയ്തിട്ടില്ല അവൻ ഫോണ് കൊണ്ടുവന്നു എത്രേ ചെയ്തുള്ളൂ ഇവരാ ഫോണ് മേടിച്ച തല്ലിപ്പൊ പൊട്ടിച്ചു തല്ലി പൊട്ടിച്ചു ആ തല്ലി പൊട്ടിച്ചു
ചല ടേസ് അതിപ്പോ എങ്ങനെയോ വാങ്ങിയതാവ ഇപ്പൊ വീട്ട്ന്നാരോ ആരോമ്മ വേറര്തോ കൊണ്ടോന്നതാണോ മ്മ അമ് മന്റതോ പ്പന്റതോ
ആഹ പിന്നെ ഒരു കാര്യംന്ന് വെച്ചയ്ഞാൻണ്ടല്ലോ ഈ ചെക്കന്മാരൊ ക്കത്രയും ദൂരേന്ന് പഠിക്കാൻ പർഞ്ഞ ക്ക നമ്മൾ അവിടന്ന് ഇപ്പം അലോട്ട്മെന്റ് വരുമ്പോ ഓ ഓ ഏതെല്ലാം സ്കൂളിലാണ് കിട്ടുന്നെന്ന് പറയാൻ പറ്റത്തില്ലേ അപ്പൊ ഇവന്മാർ അത്രെയേം ദൂരെന്ന് കൊണ്ടുവരുന്നത അപ്പം ഒന്ന് താമസ് ച്ചെയ്ഞ്ഞാ വീട്ടില് വിളിച്ച് പറയാനും എല്ലാം കൂടിയായി ഇവന് ഫോണ് ഇവരിതാ തല്ലി പൊട്ടിച്ച് തല്ലി പൊട്ടിച് അങ്ങനെന മോഷാക്കി അന്നാ ചെക്കൻ അവരെ അടിക്കാൻ പോയില്ലെന്നേള്ളു അ അവരങ്ങനെയാ അവര് ക്യാരക്ടറെ അങ്ങനെയാ എന്നിട്ട് ഈ ചെക്കൻ അവരെ തൽ ല്ലാൻ പോയല്ലാന്നേ ഒള്ളു അങ്ങനെ ആ ചെക്കൻ അന്ന് അവിടെ നിന്നെ എന്നിട്ട് ഇവന് എറങ്ങിട്ട് ന്നാ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊട്ത്ത് അവസാനം ഇവരാണെ ഈ കോമൻസ് സേഷം കൊടുക്കണം പറഞ്ഞ് ആ ഫോണ് ഐഫോണാ എത്രയ ഒരു ലക്ഷത്തി സംതിങ് എത്രയ ഏ ഇവര് അ ഇവര് ഇവര് ഡോക്ടറായിട്ട് എട്ത്ത ടിച് ത്ര അങ്ങനെ ഇവരേന്ന് കോമൺസേഷം മ് മാങ്ങിചെ ഇത്രേം പൈസ
ആഹ്
ചേച്ചി ശരി എന്നാ